ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് ഹലോ എന്തെക്കെണ്ട് വർത്താനങ്ങളൊക്കെ?
സുഖാണ് അൽഹംദുലില്ലാഹ് കൊഴപ്പന്നുല്ല. എന്താങ്ങളൊക്കെ പാട്?
ഓഹ് സുഖാണ് എന്താ ഫുഡ് കഴിച്ചാ?
ആഹ് ഫുഡക്കെ കഴിച്ച് കെടക്കായിരുന്നു.
ഏഹ് എന്തണ്ടാക്കിയേ?
ന്ന് ഫുഡ് ണ്ടാക്കിയത് നെയ്മീനും മത്തി മൊളക്ട്ടതും പിന്നെ ഉപ്പേരി പയറുപ്പേരി, കേബേജുപ്പേരി ഒക്കെ ഇരുന്നു പപ്പടം നിങ്ങളെന്താപ്പാക്കി ഫുഡ്?
ആഹ് അപ്പ കറിയൊന്നുല്ല.
ആഹ് മത്തി മൊളക്ട്ടത്.
ആഹ് ഓഹ് സോറി പത്തി പൊരിച്ചു വിചാരിച്ചേ ഓക്കെ ഞങ്ങള് ഇന്ന് ണ്ടാക്കിയത് ഈ കേദ്രമീന് പൊരിച്ചതും അടവ് പൊരിച്ചതും പിന്നെ അയ്ലമീൻ കറിവെച്ചതും വഴുതനപ്പേരിയും
ആഹ്
ച്ചാറും ബപ്പടം
പ്പോ
പാവയ്ക്ക അച്ചാരണ്ടായിരുന്നു
ആഹ്
ആഹ് പിന്നെ ട്രിപ്പൊക്കെ പോക്ണ്ടോ നിങ്ങള്
ഇല്ല ഹസ്സ്വ്ടല്ല ഹസ്സ് വിദേശത്ത അപ്പൊപോയിട്ടില്ല കല്യാണം കഴിഞ്ഞേനേസം പോയിരുന്നു കല്യാണം കഴിഞ്ഞേന്റെഷം പോയിരുന്നു ഇപ്പ പോയിട്ടില്ല
ഓ അഹ്ശെരി ഫാമിലിആയിട്ട് പോക്ണ്ടോ
ആഹ് ഫാമിലിയായ്ട്ട് എല്ലാരും പോക്ണ്ട്
എങ്ങട്ടാ പോക്ക്
ഞ്ഞങ്ങള് ഏഹ് പലേസ്ഥൽത്ക്കും പോക്ണ്ട് ഊട്ടി കൊടക്കെനാല് അങ്ങനെയൊക്കെ വത്തക്കപോക്ക്ണ്
ഹലോ കൊടക്കനാലൊക്കെ പോയിണ്ടോ
ഓ
എങ്ങനെയ അവിടെക്കെ കാണാനുള്ള എന്താ കൊടക്കനാലൊക്കെ
കാണാനൊക്കെ നല്ലത്ണ്ട് നല്ലതണപ്പാണ് അവടെ
ഓ അയ്ശരി തണപ്പാണല്ലേ
ആഹ് എന്റെ ആങ്ങള അവിടെ വർക്കെയ്യ് ഏ ജോലിചെയ്യുന്നുണ്ട് കൊടെക്കനാല്
ഏഹ് അത്ശരി ജോലിയ്ണ്ടല്ലേ പിന്നെ ഏ കുക്ക്യ്യ നിങ്ങള്
ഏഹ് കുക്കൊക് ചെയ്യും
എന്തക്കെണ്ടാക്കൂ ആ ഞാൻ ചെയ്യും കുക്ക്യ്യും കുക്ക്യ്യും
ഇപ്പയ്ൻ ഞാന് കേക്കായിട്ടും
ക്കിണില്ലാന്ന് ഒന്ന് ഒറക്കെ പറയോ
കേക്കില്ലേ യൂട്യൂബിലൊക്കെ നോക്കിട്ട് കേക്കൊക്കെണ്ടാക്കും
ഹോം ബേക്കറാണോ
ആഹ് ഞാന് ഹോം ഹൗസ് വൈഫ് അല്ലേ അപ്പൊ മക്കൾക്കെന്തെങ്കിലും കേക്കായിട്ട്
ഏഹ് പൊറത്ത്ക്ക് സെയിലെയ്യൊന്നുല്ല
ഇല്ല പൊറത്ത്ക്ക് സെയിലെയ്യൊന്നില്ല മക്കൾക്ക് ബർത്ത്ഡേക്കെ ആയിട്ട് പ്പ എന്നെങ്കില് ഇഞ് പൊർത്ക്ക് സൈലെയ്താ
ഓ അതെ അതെ കേക്ക്ണ്ടാക്കും പിന്നെ എന്താണ്ടാക്ക ഹലോ
ഹലോ. ഹ ഹലോ
ഹലോ
ആഹ് പറയൂ ഏടക്ക് സ്റ്റെക്ക് ആവ്ണ്ട്ലേ
ആഹ് ഇവിടെ വൈഫൈ കുറവാണ് ആ റേഞ്ച് കുറവായിട്ടെയ്
ആഹ് ശരി എന്തൊക്കെയ കുക്ക്യ്യുന്ന് പർഞ്ഞത് കേക്കും പിന്നെ
ഞാന് കേക്ക്ണ്ടാക്കും ബിരിയാണി നെയ്ച്ചോറ് പിന്നെമന്തി അങ്ങനെയൊക്കെ പലതൊക്കെ ഇണ്ടാകും.
ഏ അയ് ശരി എങ്ങനെ ബിരിയാണി ഇണ്ടാക്കല്?
ബിരിയാണി ഉള്ളി തക്കാളി. ഏ ഒക്കെ വാട്ടി. പിന്നെ. മസാലാളൊക്കെ ഇട്ട് അങ്ങനൊക്കെ.
ഓ അയ് ശരി അങ്ങനെയാണോ ഇണ്ടാക്കല്?
നിങ്ങളെങ്ങനയാ ഇണ്ടാകല്?
ഞാന് ഉള്ളി വസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കു.
ആഹ്
എന്നിട്ട് ചിക്കനിക്ക് മസാല കൂട്ടും ഈ ചിക്കൻ ക്കെ മസാല കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടും പിന്നെ ഈ പൊരിച്ച് വെച്ച എന്താണ്. ഉള്ളില്ലേ അതും അയിക്കിടും. എന്നിട്ട് എന്താ ഒരു കടായി ഇടുത്തുകാണ്ടയ്ക്ക്. ഓയിൽ നെയ്യൊക്കെ ഒയിചാണ്ട് കൊറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. തക്കാളി കുറച്ച് ട്ടുകാണ്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താണ്ട്. ക്ക് ഈ ചിക്കൻ ഇടും എന്നിട്ട് വേവിച്ചും ങ്ങനൊക്കെ എന്താ അപ്പൊ കുറച്ച് തൈര് പാരു ട്ടോ തൈര് അത്യാവശ്യം നല്ലവണ്ണം പാരും. എങ്ങനെ?
ചിക്കൻ പൊരിച്ചിട്ടുണ്ടാക്കൂല്ലേ മസാല ഒക്കെ തേച്ചിട്ട് ആദ്യം ചിക്കൻ പൊരി പിന്നാണ്ട് പിന്നേണ്. ഓയല് ഞാന് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടങ്ങാണ്ട്. ഇങ്ങനെ വാട്ടീട്ട് ചെയ. ആഹ് തലശ്ശേരി ബിരിയാണി ആഹ് മ് അതെ.
ഓ ഇന്റെ ഫേവറേറ്റ് ആണത് തലശ്ശേരി ബിരിയാണി. പക്ഷെ ഞാൻ ഇണ്ടാക്കിയാലൊന്നും അങ്ങനെ ആവുലാന്നൊള്ളു. ഞങ്ങള് എന്താണ് ഇവിടെ കടയിക്കുന്ന് ഇവിടെ തലശ്ശേരി ബിരിയാണി ഇപ്പ എല്ലോടത്തും കി ട്ടോലൊ അങ്ങനെ. ദം ബിരിയാണീന്നൊക്കെ പറഞ്ഞാല് കോഴിക്കോടം ബിരിയാണി എല്ലാ നാട്ടിലും എല്ലാ ജില്ലയിലൊക്കെ കിട്ടോല്ലോ? അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങി കഴിച്ചാണ് ഇൻക്കേറ്റോം ഇഷ്ടായതാണ് തലശ്ശേരി ബിരിയാണി. ഞാൻ പ്പൊ എന്റെ വീട്ടില് വന്നാല് എപ്പഴും വാങ്ങികഴിക്ക അവിടന്ന് ആ കടീന്നേക്കാരം. ദം ബിരിയാണിന്ന് പറഞ്ഞാണ്ട്ല്ലേ അങ്ങൻത്തെ ആഹ് എങ്ങനെ വാങ്ങി കഴിക്കും. ഇൻക്ക് ഭയങ്കര ഇഷ്ടാത്. ഓഹ് പൊരിച്ച് ബിരിയാണീന്ന് പറയുമ്പോ ത്തിന് വേം കത്തും അത് തലശ്ശേരി ബിരിയാണിയാണ്ന്ന്. ആദ്യക്കൊ ഒരു മുട്ട കിട്ടീനി അതിന്റെ കൂടെ. പക്ഷെ ഇപ്പൊ അതൊന്നും മുട്ടയൊന്നും തരിലില്ല.
ആഹ്.
എല്ലാ മന്തിയൊക്കെ ഇണ്ടാക്കോ?
ആഹ്.
ആഹ് ആഹ്, ഉം.
ആ ഹോ ഹോമെയ്ഡ് മ്മള് യൂട്യൂബിലൊക്കെ കാണ്ണ സൈസ് മന്തി
ആഹ് ആഹ്.
ന്നെ ചിക്കൻ ചെർ ചെറിയ പീസാക്കിയാണ് വല്ല്യ പീസ്ണ്ട് അൽഫാം പീസ് അങ്ങത്തെ പീസ്സിലേ അങ്ങത്തെ വലിയ പീസ് കണ്ടോന്നോ ഞാന്ണ്ടാക്കി നോക്കിയില്ലതുവരായിട്ട്. ഞാന് മൈ- ക്ക്‌ കൂട്ടി ചിക്കൻ നല്ലോം മൊരിഞ്ഞ് നിന്ന്കാണ്ട് ഇന്റെ ഇത്ണ്ടാവല്ലെ
ഉം ഉം.
പിന്നെ ന്നിട്ടെന്തൊക്കെ?
പിന്നെ നിങ്ങള് നോവലായിട്ട് എന്തെങ്കിലും വായിക്കല്
നോവല് ഞാന് ആദ്യം എന്താണ് ഇൻക്ക് കുട്ടിയൊക്കെ ഇണ്ടണീന്റെ മുന്നേ ഞാൻ നന്നായിട്ട് വായിച്ചീന്. പിന്നെ കല്യാണൊക്കെ കഴിഞ്ഞ് പോയേന്റെഷം ഇൻക്ക് പുസ്തകൊന്നും അങ്ങനെ കിട്ടലില്ല. അപ്പൊ ഞാന് ഫോണില് പിന്നെ ഫോണ് പ്രതിലിപീക്കെ അറിഞ്ഞ് പ്രതിലിപീലൊക്കെ ഞാൻ നന്നായിട്ട് വായിക്കും. ഈ പ്പൊ അതിനൊന്നും സമയം കിട്ടലില്ല. ഈ ഇപ്പൊന്താ റീലും നോക്കി അങ്ങനെ നിക്കും. നിങ്ങള് വായ്ക്കല്ണ്ടോ നോവലൊക്കെ?
നോവലൊക്കെ ആദ്യൊക്കെ വായിച്ചിരുന്നു ഇപ്പൊ വായ്ക്കലില്ല.
ഏഹ് അയ്ശെ
കല്യാണത്തിന്റെ മുന്നേക്കെ നല്ലം വായിച്ചിരുന്നു. പിന്നെ കുട്ടിയായതിന്റെഷം ഒന്നും വായിക്കലൊന്നുല്ല.
പിന്നെ ഞാനാ പിന്നെ ഇങ്ങനെ ചോയ് ക്കല്ണ്ട് ഞാൻ ആരേട്ടുത്തേങ്കിലും പുസ്തകണ്ടോ അങ്ങനെണ്ടോന്നൊക്കെ ചൊയ് ക്കല്ണ്ട്. പക്ഷെ ആരട്ത്തും അങ്ങനെ ഇണ്ടാവലില്ല ഞാൻ പരിചയപ്പെടുന്നോലേട്ത്ത് ആരട്ത്തും അങ്ങനെ പുസ്തകങ്ങളൊന്നും ഇണ്ടാവലില്ല.
ഓഹ്.
പിന്നെ വായനാശാലീലൊക്കെ പോയി ഇങ്ങനെ വായിക്കണം. ആഹ് അത് പിന്നെ നമ്മളെ നാട്ടിലെവിടെ വായനാശാലാന്നും അറീല്ല. പിന്നെ കാര്യായിട്ട് ഹസ്ബൻഡ്ന്റെ ഹസ്ബൻഡിന്റെ നാട്ടിലാവുമ്പോ ഞാനത് നോക്കലൂല്ലാ. അറിയൂല്ല അവ്ടെങ്ങനെ ആരും അങ്ങനൊന്നും വായിക്കാൻ നിക്കലില്ല എല്ലാരും ഫോണ്മ്മേ അടേത് അവര്ടേതായ്ട്ട്ള്ള ജോലി അങ്ങനെ തെരക്കിലങ്ങനായി പോവും. അപ്പൊ ഞാനും ഇങ്ങനെ ഫോണ്മ്മെങ്ങനെ കൂടി പ്രതിലിപി അയ്ലങ്ങനെ വായിക്കും.
ഉം.
പിന്നെ ഫിലിംസൊക്കെ കാണല്ണ്ടോ നിങ്ങള്?
ആഹ സീരിയലൊക്കെ കാണും ഫിലിംസ് സിനിമ
ഏഹ ടെലിഗ്രാമില് ഓട്ടിട്ട് ഇറങ്ങണ ദൃശ്യം കണ്ടിന്നാ
ആഹ ദൃശ്യക്ക് കണ്ടിരുന്നു
ഏഹ വറെ ഏതൊക്കെയുണ്ട് അതിരടി
അല്ലെ അതൊന്നും കണ്ടിട്ടില്ല ദൃശ്യം മറ്റേ മോഹലാലിന്റെയും ഒക്കെ പയ സിനിമ ഇല്ലേ ദൃശ്യത്തിന് രണ്ടാ രണ്ട്
ആഹ ദൃശ്യം രണ്ട ഒന്നും രണ്ടോ കെ ഇപ്പം കാണണള്ളൂ
ആഹ അല്ല ഞാൻ എപ്പോഴും കാണൻ ഒരുരിതണ്ട് ദൃശ്യം മൂന്ന് കണ്ടിട്ടില്ല എന്നള്ളു ദൃശ്യം ത്രീ കണ്ടിട്ടില്ല ആഹ ഇറങ്ങിക്കണ് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല
ഓഹ അത് ശെരി
ഉം പിന്നെ നിങ്ങൾക്ക് എത്രമക ആഹ പാട്ടകേ പാടും
ഏഹ ശരി കഥ എഴുത എന്നാ
ഏഹ ഞാനോ ഒന്ന തന്നെ കൈതരാക ഞങ്ങൾ പാടുള്ള ഉം
കടന്ന് ഉറങ്ങുമ്പോ എല്ലാവരുംപറയൂ ചേച്ചി പാടലേന്ന് പറയാ ആര തരായിട്ട് പാട ഇന്റെ മോ മാത്രം ഇന്നോട് ഉറങ്ങുപോ പാട് പാട് പ പട്ട് പാടി കോണ്ടാന്ന് പറലുള്ളൂ അല്ലാതെ വേറെ ആരും പറയില്ല ആഹ
എത്ര മക്കളാണ് രണ്ടണ്ണം
ഒന്ന്
ഒന്ന്ള്ളേ
ആഹ് രണ്ട് വയസ്സായി ചെറിയ കുഞ്ഞ്
ആഹ് പിന്നെ അവിടെക്കെ മഴയുണ്ടോ
ആഹ് മായ ഇപ്പൊ മഴ നിന്ന്കണ് അവിടെ ഇണ്ട്പ്പൊ
അൽ ഏയ് ഇവിടെ അങ്ങനെ ഇടിമിന്നി കാറ്റി അങ്ങനെയൊന്നും ഉണ്ടറിയില്ല ഇപ്പൊ ഈ മഴൊക്കെ പെയ്യണത് പേടിയല്ലേ ഇപ്പൊ എവിടൊ ഈ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീല് കണ്ട സമയത്ത് ഒരു റീല് വന്നതാ ഇവിടെ അർജന്റീനന്റെ ഒരു കളിക്കാരന്റെ ഭാര്യയും മകളും മരിച്ചു ഭൂചലനം കൊണ്ടന്ന് അതൊക്കെ കണ്ടപ്പോ എന്തോ ഭയങ്കര ഒരു സങ്കടം
ഏഹ്
അതൊക്കെ കേട്ടപ്പോ
ആഹ്
കുറെ ആൾക്കാര് മരിച്ചൊക്കെ പറഞ്ഞ അതേ മാതിരി ആഹ് ശിബിലി മുങ്ങി മരിച്ചത് അതിന്റെ ബോഡി തിരഞ്ഞോണ്ട് നിക്കണതും കിട്ടിയതും കാണുമ്പോകുമ്പോ ഭയങ്കര ടങ്ങേറല അങ്ങനെയൊക്കെ ഒരു നെഞ്ചിനരു വിങ്ങലപോലെ
ഓ
ആഹ് വേറെന്തെന്നാ എന്ന ആയിക്കോട്ടെ എന്നാ പിന്നെ വിളിക്കാ
ഓക്കെ ഓക്കെ
ഹലോ ആഹ് എന്നാ ശരി